ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ രാത്രിയായില്ലേ എന്താ കേടന്നോ ഭക്ഷണൊക്കെ കഴിച്ച്
ഹലോ കേൾക്കാൻ പറ്റുന്ണ്ട് കേൾക്കാൻ പറ്റുന്ണ്ടേ വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നു ആഹ് കത്തി കിട്ടി ആയി ഭക്ഷണം കഴിച്ചു ബക്ഷണം നേരത്തെ കഴിക്കാച്ചാ പിന്നെ കേ കെടന്നു ഓഹ് കുട്ടിയുണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ടേ ഓളെ ഒറക്കി കൊറക്കിയന് ശേഷം ഞാനിവിടെ വെറു വെറുതെങ്ങനെ ഫോണില് കളിക്കായിരുന്നു ചെറിയ കുട്ടിയുള്ളോണ്ടേ അവള് ഉറങ്ങണ സമയത്ത് മാത്രേ ഫോണില് കളിക്കാൻ കഴിയുള്ളൂ കാരണം അവള് ഒണന്ന് നിക്കുമ്പോ നമ്മള് ഫോണില് കളിച്ചാല് അവളൂടി വ നോക്കു അപ്പൊ നമ്മള് ചെറിയ കുട്ടി ച്ചാല് രണ്ടു വയസിന്റെ പ്രായള്ള കുട്ടിയാ നമ്മടെ കൂടെ ഫോൺ മ്മ കാണുമ്പോ അത്ര നല്ല കാര്യയൊന്നും അല്ലല്ലോ ഞാന് അങ്ങനെ ഞാന് അവൾക് തീരേ ഫോൺ കാണിക്കാറേല്ലാ അപ്പൊ കാണിച്ച് കൊടുക്കൽ നിർബന്ധാണ് അതേ ഫോണിൽ കാണിക്കാ വിചാരിച്ചിട്ടാണ് ഫോൺലൊ കേളിക്കാറുണ്ടോ ഫോണിന് വേണ്ടി വാശി പിടിക്കലൊക്കെണ്ടൊ
ആഹ് അതൊക്കെതക്കാലല്ലട്ടോ ഓഹ് മക്കള് ചെറിയ മക്കളെല്ലാ കുറച്ച് വലിയ മക്കളായീണു എന്നാലും ഫോണ് പ്രത്യേകായിട്ട് ഫോണ് കൊടുക്കാനുള്ള പ്രായൊന്നും ആയിട്ടില്ല എങ്കിലും ഭയങ്കര വാശിയാണ് സ്കൂളൊക്കെവിട്ട് വന്നാല് ഓര്ക്കാദ്യം ഫോണ് കിട്ടണം കിട്ടാഞ്ഞാല് ഭയങ്കര കരിച്ചിലും ഇങ്ങനെ പണ്ടൊക്കെന്നാല് നമ്മളെ കുട്ടിക്കാലത്ത്ന്ന് പറഞ്ഞാല് നമ്മളൊക്കെ സ്കൂളൊക്കെവിട്ട് വന്നാല് തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ കളിക്കാൻ പോവാ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെണ്ടായിട്ട്ണ്ടല്ലോ പക്ഷെങ്കില് ഇപ്പത്തെ മക്കൾക്ക് അവൊന്നുല്ല്യ ഇപ്പത്തെ മക്കളൊക്കെ ഈ ഫോണിന് ഈ ഡിജിറ്റൽവേൾഡിന് അഡിക്ഷനായിട്ട് നിൽക്കുന്ന പോലേണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരത് ഇപ്പൊ ഇന്റെ മക്കളന്നെ സ്കൂള്ട്ട് വന്നാല് ഓര്ക്ക് ആദ്യം കിട്ടേണ്ടത് ഫോണ ഇന്റെ ഫോണ് പിനെ ഇവ്ടെ ആഹ് മക്കളും പൊതുവെ അവരുടെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കോമണായിട്ട് ഓഹ് മക്കൾക്ക് യൂസയ്യാനായിട്ടുള്ള ഒരു ഫോണ് ഓഹ് അത് അല്ലെങ്കില് ടേബ് ഇണ്ട് ഇവടെ ടേബ് അവരിപ്പോ കുറച്ച് മുന്നേ ഓൺലൈൻ ക്ലാസ്ള്ള സമയത്ത് വാങ്ങിച്ചതാ ഒര് ടേബ് ഒര് ലാപ്ടോപ്പ് ഞങ്ങള് വാങ്ങിച്ചു ഓൺലൈൻ ക്ലാസ് പ്പോവുമ്പോ ഇവടെ മൂന്ന് മക്കൾ ഉണ്ടാവുമ്പോ എല്ലാര്ക്കും ഒര് സിസ്റ്റം നിർബന്ധായിട്ട് വെന്നപ്പം പിന്നെ അങ്ങനെ വേടിച്ചതേനി ഓൺലൈന്റെ ക്ലാസ് കഴിഞ്ഞ് ഓഫ്‌ലൈൻ ക്ലാസ്സായിട്ടും മക്കള് ആ ഒരു സമയത്താണ് മക്കള് കൂടുതലായിട്ട് ഫോണിലേക്ക് വന്നത് അപ്പോ ആഹ് അ അതീല് ഏതെങ്കിലൊന്ന് അവര് സ്കൂൾ വിട്ട് വരുമ്പോ അവർക്ക് കിട്ടണം അപ്പൊര് നെലക്ക് പറയുമ്പോ ഈ ഓൺലൈൻ യുഗം കൊറെ ആളുകൾക്ക് ഒരുപാട് മെച്ചങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിലേറെ കൊറേ ദോഷ വശങ്ങളും അതില്ണ്ട് അപ്പൊ ഈ ഓൺലൈൻ കാലത്താണ് ഈ മക്കള് ഇങ്ങനെ ഫോ ഫോണിന് അഡിക്റ്റാവുന്നതും മക്കള് ഫോണിനെ കുറിച്ച് പഠിക്കുന്നതും പിന്നെ ഫോണി ഇല്ല്യാതെ ഒന്നിനും പറ്റൂലന്ന്ള്ള രീതിയിലാക്കിയതും ഈ ഓൺലൈൻ പഠനകാലമാണെന്ന് എനിക്ക് തോന്നിയിട്ട്ണ്ട് എന്താണ് നിങ്ങക്ക് തോന്നുന്നത് നിങ്ങളെ വീട്ട്ല് വേവ് ചെറിയമോൾകുട്ടി മാത്രള്ളൊഅതൊ അതിന്റെമുകൾള് മക്കള്ണ്ടോ അവരിങ്ങനെ ഇത്പോലെ ഫോണിനൊക്കെ അഡിക്ഷൻ കാണിക്കാറുണ്ടോ എന്താണ്
പറഞ്ഞത് വളരേ ശെരിയാണ് ഈ കൊറോണ കാലത്താണ് ഇവടെക്കെ ഇന്റെ മക്കള് ഉം വെല്ല്യമോള് ആ കൊറോണ കാലത്തായിരുന്നു എസ് എസ് എൽ സി അപ്പോ ആ ഒരുസമയത്ത് അവൾക്ക് ഫോണ് നിർബന്താ ഇങ്ങ കൊടുക്കല് ഫോണ്ന്ന് കൊടുക്കല് നിർബന്തായിരുന്നു അപ്കാര്നം ക്ലാസ്സുകളൊ ഒക്കെ ഓൺലൈൻ ലൈനി ഫോണ് ഇല്ലാതെ ഒരു വേറൊരു വഴിയില്ല പക്ഷെ ആ ഒരു സമയത്ത് എന്റെ മോള് ഫോണ് നന്നായിട്ട് യൂസ് ചെയ്തു പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒക്കെ ഇണ്ടായ്നി നമ്മളിങ്ങനെ ഫോൺ കൊടുക്കുമ്പോ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം അവര് വേറെ വൈവിട്ട ചെല ബന്ധങ്ങളിലേക്കൊക്കെ പോകും അതിന് ഉദാഹരണായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് അഹ് ഞാൻ എസ് എസ് എൽ സി അല്ലേ അവളിരുന്ന് പഠിച്ചോട്ടേ ചാരിച്ച് അവക്ക് ഫോ കൊടുത്തു പിന്നെ നമ്മുടെ ഇങ്ങനെ വീട്ടു ജോലി തരക്കിലൊക്കെ ആകുമ്പോ നമ്മള അധികം ശ്രദ്ധിക്കൂലല്ലോ അങ്ങനെ അവള് ഒരു ഇൻസ്റ്റഗ്രാം പർഞ്ഞരു ആപ്പ്ണ്ടല്ലോ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എങ്കിലും അവൾ അത് വഴി ഒരു ചെക്കനെ പരിചയപ്പെട്ടു പ്രേമത്തിലായി അത് പിന്നെ ഇവിടെ എൻ്റെ മൂത്ത മകന് നാട്ടിലേക്ക് വന്നപ്പോ അവനാണിത് പിടിച്ചത് അതിന് പിന്നെ ഫോണിനെ കുറിച്ചൊക്കെ എല്ലാതും അറിയുന്നതല്ലേ യൂസ് ചെയ്യുന്നതായോണ്ടയ് അപ്പൊ അങ്ങനെ പിടിച്ചു ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളയ്നി ഈ ഓൺലൈൻ ഉപയോഗം കൂടിയത് കാരണം ഒരുപാട് മക്കള് നമ്മളെ കൈവിട്ടു പോകുന്നുണ്ട് അന്നൊക്കെ അന്നത്തൊക്കെ എന്റെരവസ്ഥന്ന് പറഞ്ഞാല് എനിക്ക് പറയാനറിയില്ല അത്രയ്ക്കും ടെൻഷനിലും സങ്കടത്തിലും ഓള് പൊഞ്ഞുപോലെ വളർത്തുന്ന നമ്മളെ മക്കള് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ നമുക്ക് അത്രക്കും സങ്കടം ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിലായിരുന്നു എങ്കിലും എന്റെ മോള് അങ്ങനെ ചെയ്തു എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം ഈ ഓൺലൈൻ യുക ഈ കൊറോണ സമയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്
ഓഹ് ഹോ അങ്ങനെല്ലേ അതെ നിങ്ങൾ പറഞ്ഞത് ഒരുപാട് ശരിയാണ് നിങ്ങള് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞതു പോലെ ഒരുപാട് മക്കള് ഒരുപാട് ചില ഒരുപാട് നമ്മളപ്പം ഇപ്പൊ ഒരു ന്യൂസുകളിൽ തന്നെ കൊറേക്കെ കേട്ടല്ലോ ഓൺലൈൻ വഴി പ്രേമിച്ച് ചെറിയ മക്കള് വലിയ പ്രായമായ ആണുങ്ങളുടെ കൂടെ പോകുന്നു. കൊഴ്‌പ്പല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ന്യൂസ്കള് പ്രണയം കാരണം ആത്മഹത്യ ചെയ്തതും അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഞങ്ങളും കേൾക്കുന്നുണ്ട് അപ്പ ഇതൊക്കെ ഈ ഓൺലൈൻ ഉപയോഗത്തിന്റെ ഒരു ദൂശ്യഫലമാണ് പിന്നെ നല്ല കാര്യങ്ങൾക്കും ഓൺ നമുക്ക് ഈ ഇന്റർനെറ്റ് അതുപോലെ ഫോണ് ഇതെല്ലാം നല്ല കാര്യങ്ങൾക്കും യൂസ് ചെയ്യ
ഉം
അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണെന്നുണ്ടെങ്കില് ഇപ്പൊ കൊറോണ കാലത്ത് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇപ്പൊ കുക്കിങ്ങിന്റെ ആയി അല്ലെങ്കിൽ മറ്റ് ബ്ലോഗുകൾ ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കുക്കിങ് അതുപോലെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്തു അതണ്ട് യൂട്യൂബ് ചാനല് അതുപോലെ ഇങ്ങത്തെ ചെറിയ ചെറിയ ബിസിന ബിസിനസ്സ് ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാരൊക്കെ വന്നിട്ടുണ്ട് ഉദാഹരണായിട്ട് പറയണ എന്നുണ്ടെങ്കില് കേക്ക് ഉണ്ടാക്കി കൊടുക്ക അതുപോലെ ഈ ഹാമ്പേഴ്സ് നമ്മള് ഓ കല്യാണത്തിന് എൻങ്കേജ്മെന്റിനൊക്കെ പോകുന്ന മുഠായിയൊക്കെ കൊടുക്കാൻ പോവല്ലോ അതിനൊക്കെപോവുമ്പ്ള്ള പൊലെ ഹാമ്പേഴസ്ണ്ടാക്കികൊട്ത്തണ് അങ്ങനെഒരുപാട് അങ്ങൻത്തെബിസിനസ്സ്ക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കമുന്നോട്ട് വന്നത് ഈഒരുകൊറോണ കാല അപ്പൊനമുക്ക് ചുര്ക്കിപറഞ്ഞാണങ്കില് കൊറോണകാലം യൂസ്ഫുള്ളായിട്ടും അതുപോലെതന്നെ അതുപോലെതന്നെ ഇങ്ങനെ പ്രേമംകാര്യങ്ങളൊക്കായിട്ട് ദോഷകരമായിട്ടുംനമ്മളെമനുഷ്യനബാധിച്ചിട്ടുണ്ട് ഉം പ്പോ നിങ്ങ്ടെകുടുംബത്തില് ആരെങ്കിലുംഇത്പോലെ ഈകൊറോണകാലത്ത് ബിസ്നസ്സ്തൊടങ്ങിയോ? ണ്ടൊ അഹ് ബിസിനസ്സ്തൊടങ്ങി സക്സ്സാസാവെല്ലങ്കി ല്ലത്പോലെ യൂട്യൂബ്ചാനലോ അല്ലെങ്ക്ല് ഇൻസ്റ്റഗ്രാം കൗണ്ട്തൊടങ്ങി വീഡിയോസൊക്കെചെയ്ത് ഇങ്ങനെഫേയ്മസ് ആയവരും
ആഹ്ങ്ങള് പറ്ഞ്ഞപോലെഉണ്ട്ട്ടോ നിങ്ങള്പ്പോപറഞ്ഞപ്പോളാണ് ഇൻക്ക്ഓർമ്മവന്നത് എന്റെഫെമിലിയിലന്നെ ഓ ഒരാള്ണ്ട് വളാത്യാവശ്യം ആർട്ട് വർക്ക് അതായത് ക്യാലിഗ്രാഫില്ലേ ക്യാലിഗ്രാഫ് അത്ചെയ്യുന്നാളാ അവള് ഈകൊറോണകാലത്ത്ങ്ങനെ വീട്ട്ല് വെറുതെരിക്ക്ണ സമയത്ത്തൊടങ്ങി ഇപ്പത് ഒരു ഹൺഡ്രഡ്ക്കെ ഫോളോവേഴ്സ്ള്ള ഇൻസ്റ്റാഗ്രാംഅക്കൗണ്ട് ണ്ട്ഓൾക്ക് അത്പോലെ ഒരുപാട് ഓർഡേഴസ് അവള അവള് അവളുടെ ബിസിനസ്സ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവെന്ന് ഈ കൊറോണകാലത്ത് ഇപ്പൊ അവക്കൊരു ജീവിതമാർഗമായിട്ടത് മാറി. അവള്ന്ന്പറ്ഞ്ഞാല് കല്യാണംകഴിഞ്ഞു പെട്ടെന്നന്നെ പ്പന്റെമരിച്ചു അങ്ങനെഒറ്റക്കായി നിക്കുന്നഒരാളെയ്നി അപ്പോ ആഒരു സമയത്ത്അവക്ക്ഇതുപോലെ ഇങ്ങനൊരു ബിസ്നസ്സ് തൊടങ്ങാന് തോന്നിയത്കാരണം ഇപ്പൊഅവക്ക് അവൾടെകാര്യങ്ങളൊന്നും വേറെ ഒരാളെആശ്രയിച്ച് നിക്ക് ചെയ്യേണ്ടതില്ല അവള് അവളായിട്ട്തന്നെ കണ്ടെത്തിയബിസ്നസ്സ് അതിലവളായിട്ട് തന്നെ വിജയിച്ചു അപ്പം അപ്പൊ അവൾക്ക് സ്വന്തായിട്ടൊരു വരുമാനം അപ്പൊ അവളും അവളന്നെപറയും ചെലമാസങ്ങൾ അവൾക്ക് ഇൻസ്റ്റഗ്രാം റവന്യൂ അതുപോലെ അവൾ ക്ക് യൂട്യൂബ്ചാനലുണ്ട്ട്ടോ യൂട്യൂബിന്ന് കിട്ട്ന്നവരുമാനം അത്പോലെഅവൾ ക്ക്‌ ഇങ്ങനെ ഈകാലിഗ്രാഫി ചെയ്ത് കൊടുത്ത് ത്ത്കിട്ടുന്ന വരുമാനം ഒക്കെപാടെ കൂട്ടി ചെല മാസങ്ങൾലൊക്കെ രണ്ട, മൂന്നും, നാലും, അഞ്ചുംലക്ഷങ്ങൾവരെ മാസത്തിലവൾ ക്ക് ഏൺചെയ്യാൻ കഴിയാറ്ണ്ട് അപ്പോ അത്പോലെങ്ങനെ ഒരുപാട് സ് ക്സസായത് നമ്മുടെ നാട്ട്ലും വീട്ട്ലും അത്പോലെ നമ്മള്പ്പോ ടി വിയിലൊക്കെ കാൺണതല്ലേ ടിവിയിലാണ്ന്ന്ണ്ടങ്കിലും ഫോൺല് ഇൻസ്റ്റഗ്രാമ് തൊറ്ന്നാലും ഒക്കെ കാൺണതന്നല്ലേ ഒരുപാട് ആളുകള് സക്സസ് തയതുണ്ട് ഉം പിന്നെന്തൊക്കെ വീട്ട്ല് കൃഷികളൊക്കണ്ടോ?
ആഹ് വീട്ടില് കൃഷികള്ണ്ട് കൃഷികളത്യാവശ്യം കൃഷികളൊക്കണ്ട് ഇങ്ങള് വ്ടെ വീട്ടിലാവശ്യത്തിനുള്ള ചെറിയചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നത് അതുപോലെ വെള്ളരി കുമ്പളം പച്ചമുളക് അതേ പോലെ ഫല വൃക്ഷ തൈകളും കൊറ്ച്ചെക്കെണ്ട് റംബോട്ട് ട്ടാന്, ചിക്കു, പ്ലമ്സ് പിന്നെ മാങ്കോസ്ട്രീ അങ്ങൻത്തെ പലവൃക്ഷതൈകളൊക്കെയ്ണ്ട്. ഓക്കേ എന്നാശരിട്ടോ ഞാനെയ് പിന്നെവിളിക്കാട്ടോ
പിന്നെവിളിക്കാ